ആഹ്
കേക്കുന്നുണ്ടോ ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെയിണ്ട് വിശേഷം
ആഹ് സുഖം സുഖം ആഹ് ആഹ് ഇന്ന് ഞായറാഴ്ച്ചായോണ്ട് എല്ലാരും വീ ട്ടിലിണ്ടാവല്ലോ അപ്പ അതാ ചോദിച്ചേ തിരക്ക് വെല്ലോം ആണോന്നെ
ആഹ് തിരക്കല്ല പണി കഴിഞ്ഞിണ് ആഹ് പണി കഴിഞ്ഞു
ആഹ് ഇന്ന് മഴെണ്ടായിരുന്നോ
ആഹ് ഇന്ന് മഴയില്ല ഇന്ന് മൂഡലായിട്ടിണ്ട് വെയ്ന്റെടെ വെയിലൊറച്ചു എന്താറിയില്ലാന്ന് മയ ചെയ്തിട്ടില്ലാ രാവിലെ
ആഹ് ഉവ്വാ ഇന്ന് സൺ‌ഡേ ആയിട്ട് എന്നാ പ്രോഗ്രാം പൊറത്തൊക്കെ പോവുന്നുണ്ടോ
ആഹ് ഇന്ന് പരിപാടീണ്ട് ഇന്ന് കുറ്റൂസെണ്ട്
ആഹ്
കുടീരിപ്പെണ്ട് അപ്പ അതിന് പോണം ഉം അപ്പൊ ചോറ് ചോറ് കറിയൊന്നും ഇണ്ടാക്കേണ്ട ആവശ്യല്ല ആഹ്
ആഹ് ഉവ്വാ ഉവ്വാ
ആഹ് രാവിലെ ചായ ക്കടി കുടി കയിഞ്ഞോ
ആഹ് അതെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേന് ഏഹ് ഏകദേ ശായിട്ടുണ്ട് എന്നാലും കുഞ്ഞു കുഞ്ഞു പണികളുണ്ട് ഇന്നിപ്പ ഞായറാഴ്ച്ച അപ്പ അതിന് പിന്നീട് പൊറത്തേക്കൊന്ന് പോണംന്നെണ്ട് മഴയൊന്നും ഇല്ലെങ്കി പോകാന്നൊക്കെ വെച്ചാണ്
ആഹ് എങ്ങോട്ടാ പോണ്
ഇവടടുത്ത് സിറ്റീല്ലേ പിന്നേ അമ്മായീടടുത്തൊന്ന് പോണം ഞായറാഴ് ച്ചേ അങ്ങനെ കറക്കങ്ങളൊള്ളൂ ഇവടെല്ലാരും ഇരിക്കുമ്പഴേ
ആഹ് എങ്ങനെ പോണ് വണ്ടി വണ്ടിണ്ടൊ സ്വന്തായിട്ട് വണ്ടിണ്ടൊ
ആഹ് ഉണ്ടൊണ്ട്
ഏഹ് എന്താ സ്കൂട്ടിയോ കാറോ കാറ് ഏഹ് കൊറേയായോ ഓട്ടല് തൊടങ്ങീട്ട്
ങാഹ് അതെ അതെ
ലൈസൻസക്കെ എടുത്തത് കാണൂല്ലേ
ആഹ്
ഉം എടുത്തപ്പം രണ്ടൂടി എട്ത്ത് കാണും ബെയ്ക്കും കാറും
അതെ അതെ അതെ അതെ അതല്ലെ ലാഭം രണ്ടും കൂടി ഒന്നിച്ചാ എടുക്ക്വാം ചെയ്യാ പിന്നെ പൈസേടെ ആണേലും വല്ല്യ വേരിയേഷൻ വര്ന്നില്ലാ ഉം ഉം ഉം അപ്പൊ ഇനിയിപ്പൊ പോയിട്ട് വൈകിട്ടല്ലെ വരൊള്ളു
എഹ് വരൂല്ലേ
ഇന്നി പോയിട്ട് വൈകിട്ടന്നെ വരോള്ളിനി വീട്ടില് ഉം ഉം
എന്നട്ട് ഇന്ന് എന്തേ രാവിലെ ഫുഡ് ഇണ്ടാക്കി
രാവിലെ ഞങ്ങക്ക് ചപ്പാത്തിയും ചിക്കനും
ആഹ്
ആഹ് ഇന്നവിടെ എല്ലാരും ഇരിക്കണോണ്ട് അങ്ങനങ്ങ് സ്പെഷ്യലാക്കി അപ്പൊ എളുപ്പോണ്ടല്ലോ
ആഹ് ആഹ്
അപ്പേ എന്നാ സ്പെഷ്യല്
ഇവടെ ദോശയും
ആഹ് ആഹ് ആവ്യാ ആവ്യാ ആവ്യാ
ആഹ്
ഉം
ഇന്നേ ഉച്ചത്തേക്ക് എന്താ ഒണ്ടാക്കന്നേ
ഉച്ചത്തേക്ക് ചോറ് ചോറായി മോര് കറിയായി പിന്നെ ക ചിക്കന്റെ കറി ഇരിപ്പുണ്ട് ഉം ഇപ്പെ റെഡി ആയി അമ്മായിടെ എടുത്ത് പോവുള്ളൂ
ആഹ് മക്കളൊക്കെ ആഹ് മക്കളൊക്കെ എന്തേ
ആഹ് ഒര് കൊച്ച് നാലര വയസ്സ്
ഹേ ചെറുതാ അല്ലെ
ആഹ് ജലദോഷോക്കേ പിടിച്ച് ഇരിക്ക്യാണു യു കെ ജി പോകുന്നോണ്ട് നേരത്തെ ഞങ്ങള് ചേർത്തു
ആഹ്
ആഹ് അപ്പൊ അവടെ ന്നങാണ്ടോ ജലദോഷം കൊണ്ടാന്നാ ആഹ് ഇല്ല ഇല്ല നമ്മക്ക് അങ്കംമ്പാടി ഇവടെ അടുത്ത് ഇല്ലാരുന്നേ അത് കൊണ്ട് ഞങ്ങള് സ്കൂളി വേഗം ചേർത്തു അപ്പൊ ഇവടെ ഇരിക്കുമ്പോഴും കുരുത്തേക്കേടാ വിരിവിരിപ്പും കുരുത്തക്കേട് അത് കൊണ്ട് പിന്നെ ഞളങ്ങ് വിട്ടു
ഞങ്ങൾ ത് ഇവടെ അടുത്ത് അങ്കൽവാടി ഇണ്ട് പിന്നെ അവടെകൊറച്ച് ദൂരേ ഒള്ളൂ ഒര് കിലോമീ മേ അടുത്ത് ഉള്ളൂ പിന്നാ അവടെ കൊണ്ടാക്കി പോരും വണ്ടില്ലോണ്ട് കൊണ്ട് നമ്മള് കൊണ്ടാക്കീ ഇണ്ട് ഇങ്ങട് പോരു ആഹ്
ആഹ് ഉവ്വാ ഉവ്വാ
ആഹ്
ഉം ഉം പിന്നെ പിന്നെ എങ്ങ്യാ
ഇന്ന് ഇപ്പോ പൊതുവേ ലീവ് ആണ് എല്ലാർക്കും ലീവാണാ അല്ലോ
അതെ അതെ ഇന്ന് ഇന്നല്ലേ എല്ലാരും വീട്ടി കാണുന്നാ ദിവസം അല്ലേ പരിപാടികളെല്ലാം ഒണ്ടാവൂല്ലോ അവർക്ക്
ആഹ ആഹ് ഇന്ന് ഞായറാഴ്ച അയത് കൊണ്ടേ പൊതുവേ ലീവ് ആയത് കൊണ്ട് എല്ലോട്ത്തും പരിപാടികൾ ഇണ്ടാവും
അതെ അതെ പിന്നെ അലക്കും പണികളും എല്ലാം കയിഞ്ഞന്നാണോ പറഞ്ഞേ
ആഹ് എല്ലാം കയിഞ്ഞു
ഉം ഉം ഉം
ഇനി പരിപാടി ഇണ്ട് പരിപാടിക്ക് പോണം
ആഹ് ആഹ്
ഉം
ആഹ്
മക്കള് ഇവട ഇല്ല മക്കള് ആഹ് മദ്രാസലേക്ക് പോയതാണ് അത് കയിഞ്ഞിട്ട് വന്നിട്ട് ആഹ് വല്ല്യയാ ഒന്ന് വല്ല്യയാ മോന് പത്താം ക്ലാസ്സിലാണ്
ആ ആ ആ
ഉം മറ്റല് മൂന്നിലും നാലിലും ഒരാള് താങ്കൽവാടിയിലാക്കിയിട്ടുണ്ട്.
അ വവ്വാ
അപ്പോല് മദ്രസ് പോയിട്ട് ആ മദ്രസ്ൽ പോയിട്ട് വന്നിരുന്ന് ചായ കുടിച്ചങ്ങട്ട്ന്നെ പോയിപ്പനി അ ദഫും പ്രോഗ്രാമക്കൊക്കെ സെലക്ഷൻ ഉണ്ട് പറഞ് അപ്പൊ അയ്ലേക്ക് പോയതാണ്.
ആ ആണോ ആ അ ഉം പിന്നെ ഇനിയിപ്പോ ആ പ്പോ അങ്ങോട്ട് പോവണല്ലോ ല്ലെ പ്രോഗ്രാമ്ന്
ആഹ് പിന്നെ വേറെന്തൊക്കെയുണ്ട്ന്നെ ഏഹ് ആ വണ്ടിക്ക പോണ്
ആഹ്
വണ്ടി സ്കൂട്ടിയുണ്ട് ഞാൻ സ്കൂട്ടി ഓട്ടി ചോള് സ്കൂട്ടിന്റെ ലൈസെൻസ് എടുത്തോള്ളു ആ കാറിന്റെ എടുത്തില്ല ഉം ഇനി ഓടണന്നുണ്ട് പഠിക്കണംന്നൊക്കെണ്ട്.
ആഹ് അവിടെ ഈ സെൻസർ സർവേക്ക് ആളുകളൊക്കെ വന്നോ
ഇല്ലയില്ല വന്നില്ലല്ലോ
ഉം
ഈ സെൻസസിന്റെ നമ്മക്ക് വീട്ടിനിന്ന് തന്നെ ചെയ്യാന്നൊക്കെ വന്നിര്ന്നല്ലോ
ആഹ് ആഹ് ഇപ്പ ആ ശരിയായിട്ടില്ല ഇപ്പ കഴിഞ്ഞ ദെവസം ഇവിടെ- ഒരാള് വന്നു ആ അന്നേരം ഈ ആഴ്ച വരുവന്നായിരുന്നു പറഞ്ഞേ
ആഹ്
ഉം ഉം
എന്നാ പിന്നെ നമക്ക്- ചെയ്യേണ്ട പണി ഇല്ല നമ്മള് വീട്ടിന്ന് ചെയ്താല് അത് കാണിച്ചു കൊടുത്താൽ മതി എന്തൊരു-
ആ എന്റെ നമ്പറ് ആഹ് അത് തന്നെ അത് തന്നെ നമ്പറ് കാണിച്ചാ മതിന്നാ പറഞ്ഞെ അത് ഞങ്ങള് ഇതുവരെ ചെയ്തില്ലാട്ടോ അയാള് വന്നിട്ട് ഇവിടുന്ന് നമ്പറൊക്കെ ഇട്ടിട്ട് പോയി തിങ്കളാഴ്ച്ച ചൊവ്വാഴ്ച വരുംയെന്ന് പറഞ് പോയി ഉം ഇപ്പൊ എല്ലാരും അങ്ങനെ ന സ്വയം തന്നെ ചെയ്യുവാണല്ലോ
ആഹ് ഇവടെ ആരും ചെയ്തിട്ടില്ല.
വ വേറെന്നാ വേറെ വിശേഷം
ഒക്കെ നല്ലത്
ഉം ഉം
ഇനിയിപ്പ നിങ്ങള് പോയാ വൈകുന്നേരം വരുള്ളൂല്ലേ ഏ
പ തന്നെള്ള വീടല്ലേ
എന്താ പറഞ്ഞെ
ഇപ്പൊ തന്നെയുള്ള വീട്ടിലാ
ആഹ്
ആഹ് ഞങ്ങള് ഇനി വൈകിട്ടേ വരുള്ളൂ
ആഹ്
ഇപ്പൊ തന്നെ പോ ഞാ വിടുന്ന് ഒരുങ്ങി എറങ്ങുമ്പോഴേക്കും ഒരു നേരാവും പിന്നെ അവടെ പോയി കൊച്ച് നേരം വർത്താനം പറയാനുള്ള സമയേ കിട്ടുള്ളൂ പിന്നെ തിരിച്ചിങ്ങ് പോരും
ആഹ് ഇങ്ങനെ കറങ്ങാനൊക്കെ എടക്ക് യെടക്ക് പോവല് ഇണ്ടാവുല്ലേ
ആഹ് ഇപ്പൊ ഈ മഴയും വെള്ളക്കെ ആയോണ്ട് അങ്ങനെങ് പോവാറില്ലട്ടോ ഈ വീട്ടിൽ മാത്രം പോവൊള്ളൂ ഉം കൊച്ചിനിനീ ബോറടി- കിണ്ടല്ലോ ഓർത്ത് ഞങ്ങളൊന്ന് പൊറത്തിറങ്ങണെയാ
നിങ്ങള് സ്വന്തക്കാ പോണേ അതൊ ആരെങ്കിലും ഉണ്ടോ
ഇല്ല നമ്മള് തന്നെയാ പോന്നെ
ആഹ്
ഉം പിന്നെ നാത്തൂന്നുണ്ട് നാത്തൂന് മറ്റേ വീട്ടാണ വന്നില്ല അതെ അങ്ങ് ലോങ്ങാണേ
ആഹ് ജോലി ഇണ്ടോ നിങ്ങക്ക്
ഇപ്പ ഞാൻ വർക്ക് ചെയ്യുന്നില്ല കല്യാണം കഴിഞ്ഞേ പിന്നെ വർക്ക്- പിന്നെ പോകുന്നില്ല നേരത്തെ അക്കൗസി വർക്ക് ചെയ്തതാണേ
ആഹ്
ആഹ് കല്യാണം കഴിഞ്ഞ് പിന്നെ പോയില്ല ഇനിയിപ്പോ പിന്നെ പോവാന്ന് വെച്ചപ്പോ കൊച്ചുംയായി കൊച്ചിന്റെ ഇച്ചുരുടെ കഴിയട്ടെ എന്നോർത്തപ്പോ - അപ്പൊ ഒട്ടും മാരാൻ പറ്റാത്ത ഒരു സ്റ്റേജാ ആണ് ഉണ്ട് ഞാനൊക്കെ ഇരിക്കുന്നു എന്നെങ്കിലും വർക്കീയുന്നുണ്ടോ
ഇല്ലല്ല്യ ഇല്ലന്നെ പിന്നെ വേറെ എന്തൊക്കെണ്ട് അവിടെ കുളിക്കാൻ പറ്റിയ കൊളകളും കൊളങ്ങളും തോട
പുഴ പുഴ അഹ് മെത്തി കിടക്കല്ലേ കത്ത കലക്കലും
ഏഹ്
കലഞ്ഞു മറിഞ്ഞ്
കുളിക്ക് ആഹ് ഇവിടെണ്ട് കുളണ്ട് ഇവിടെ പഞ്ച ആ പഞ്ചായത്തുകളണ്ട് ഇവടെ ആഹ് പോവാറുണ്ട് ഇവിടെ എല്ലാവരും കുട്ട്യാളൊക്കെ കൂട്ടി പോവും കുട്ട്യാക്കല്ലഇഷ്ടണേ കുട്ട്യാള് ചോദിക്കുംങ്ങനെ എപ്പളും ആഹ് ആഹ് താഴ്ച്ചെണ്ട് പക്ഷെ നീന്തല് പടിച്ചാ കൊഴപ്പല്ലാ കുട്ട്യാക്ക് പറ്റ്യാ ഏരിയണ്ട് സ്റ്റെപ്പുണ്ടല്ലോ ആഹ് അപ്പോ ഓല് അവിടെന്ന് നീന്തും പിന്നെ ആഹ് ട്യുബോക്കെ ഇണ്ടായാ പിന്നെ ഓല്ക്ക് നീന്താലോ ബ്ലേ ആഹ് ട്യൂബ് ഇട്ടാട്ട് നീന്തോല്
ആഹ് ഉവ്വ വ്വ ആഹ് നീന്തല് പഠിക്കണേ നല്ലതാട്ടോ ഞങ്ങളെ ഇവിടുഞ്ഞെകൊച്ച വെള്ളം പിന്നെ അന്നേരം ചൂടൊക്കെ കൂടി സമയത്തായോണ്ട് ഗവൺമെന്റെന്നെ പറഞ്ഞിട്ടങ്ങനെ പുറത്താക്കരുത് അവള് ഒരു പരിപാടിക്കും വിടല്ലെന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് കാൻസലീതു ആഹ്
ആഹ് ഒയ്ക്ക്ള്ളത് കൊഴപ്പ്യല്ല ഇപ്പൊ പിന്നെ മയതപ്പോ ഒയ്ക്കൊക്കെ ഇണ്ടായല്ലോ ഇപ്പൊ കുളിക്കാൻ പോവലൊടങ്ങി കുട്ട്യാളൊക്കെ എന്നാലും കുളിക്കൂട്ടല്ലോ എത്രങ്ങാനും കുട്ട്യാള്ണ്ടാവോ കൊളത്തില് ആഹ് അവിടെ കൊറച്ച് ദൂരൊള്ളു ഇവിടെ ഒരു കയറ്റാണ് ആഹ് കയറ്റണ് ക്കേറി അങ്ങ്യാല് അവടെത്തി
ആഹ് പിള്ളാർക്കപ്പ നല്ല രസായിരിക്കോലോ
ആഹ് അല്ലാരും ഉങ്ങപറഴ്മ്പോ കൊളത്ത്ക്കോവല്ലേ കൊളത്ത് പോ ഇന്ന് ചോയിച്ച് വെല്ല്യേമോനെയ് ഞാൻപറഞ്ഞ് എന്റെ കുളികൊ കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞു ഇനിപോനി പോന്നില്ല
ആഹ്
പിന്നൊരീസം പോവാർന്നു
ണ്ടൊ മീനൊക്കെഇണ്ടാ
ആഹ് മീനൊക്കെ ആഹ് മീനൊക്കെണ്ട് മീനൊക്കെ നമ്മളവടെനിന്നാ കാലുമ്മ കടിച്ചീട്ട് വെല്ലാകോരിന്നറഞ്ഞൊരു മീന്ണ്ടല്ലോ ഉം അ അത് നല്ലോ കടിക്കും കാല്മെ വാ ന്ന് കടിക്കും
പോണെ എല്ലാരും ഒന്നിച്ചാണോ പോണേ കൂട്ടുകാര്
ആഹ് ആല്ലാരുംകൂടികൂടുംകൂടും ഇവിടെ എളേച്ചിണ്ടെട്ത്ത് പിന്നെ തറവാട്ടില് ഇമ്മ ണ്ട് അപ്പോ അലൊക്കെ കൂടെ എല്ലാരുട്യപോവും
മ്
ഉം പിന്നെ ഞങ്ങള് വെള്ളച്ചട്ടത്ത്ക്ക് അങ്ങനെയൊക്കെ പോവല്ണ്ട് ഇവിടെ ഏഹ്
ആഹ് ചെടികളൊക്കെ ഇണ്ടോ ചെടികള്
ആഹ് ചെടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മള ഈ വറെ നമുക്ക് സ്ഥലം ഇല്ലാത്തോണ്ടാ നമ്മളെ ഏറെയിലായിരുന്നു വെച്ചിരുന്നത് പിന്നെ തേളും പാമ്പൊക്കെ വരുംഞ്ഞാട്ട് അതൊക്കെ ഒഴിവാക്കി ഇപ്പൊ ചെടികളൊന്നുല്ല
ആക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുംല്ലോ
ഞങ്ങളിവിടെ റെന്തിനാണ്ട്ടോ താമസിക്കുന്നെ അപ്പം ഓണർ ഒക്കെ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓണർ
ആഹ് ഓണർക് അതൊക്കെ ഇഷ്ടമായിരിക്കും
അമ്മ മറ്റേവിടുത്തെ അച്ഛനും അമ്മയും എനിക്ക് അമ്മായിയും അമ്മാവള്ളാട്ടോ റിലേഷനാ അവിടെ അതൊക്കെ ഉണ്ട് ആ അവിടെ അതൊക്കെ ഉണ്ട് ഞങ്ങൾ ഇ ജോലിക്ക് പോവാ എളുപ്പത്തിൽ... ഇങ്ങോട്ട് മാറിയതായിരുന്നേ
ആഹ്
അവര് ഞങ്ങളുടെ കൂടെ വന്ന് നിന്നാൽ അവിടെ അമ്മാവന് ജോലിക്ക് പോകാൻ പാടാ ബുദ്ധിമുട്ടാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെയുന്നന്ന് വെച്ചാ ഇവിടെ എന്റെ ഹസ്ബന്റിന് ജോലിക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു മണിക്കൂറൊക്കെ യാത്ര ചെയ്യണം അതുകൊണ്ട് ഞറായിച ദിവസും തമ്മി തമ്മിൽ പോയി കാണും
ആ എന്നാൽ ശരി എന്നാൽ
ആ അതെ അതെ